ഹലോ
കേൾക്കണ്ടോ
ആഹ് കേൾക്ക
എന്തൊക്കെയിണ്ട് വിശേഷം
നല്ല വിശേഷം ഉം
ശരി ആണാ ആഹ് മഴ ഇണ്ടാങ്ങട്ട്
ഇല്ല ഇന്നലെ രാത്രി ണ്ടായിരുന്നു
ആണോ ആഹ് ആഹ് ആഹ് ഉം ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ്കഴിച്ച് കൊറച്ച് നേരായി ഫുഡ് കഴിച്ചിട്ട്
ആണോ ആഹ് ആഹ് എന്താ സ്പെഷ്യലിന്ന്
സ്പെഷ്യലൊന്നുംല്യ സാദാചോറും അയിപ്പേ ചെമ്മീന് കറി വെച്ചതും ഞാൻ പിന്നെ ഫ്രൈ ആക്കിയാർന്നു പിന്നെ ചക്ക ഉപ്പേരി വച്ചത്ണ്ട് ഉപ്പേരിവച്ചതുണ്ട്
ആഹ് ആഹ് സാദാ ചോറും കറീംല്ലേ ഉം ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ പിന്നെ മക്കളൊക്കെ സ്കൂളി പോയോ
ആഹ് സ്കൂളി പോയി
ആണ് എപ്പളെത്തേനി ആണോ ആഹ് ആണോ ആഹ് ആഹ് ഹാ പുതിയ സ്കൂളൊക്കെ സ്കൂളൊക്കെതായിട്ട് നല്ല ഇതിലേരിക്കും ലേ
ആഹ് സ്കൂളൊക്കെ തൊടങ്ങി ഒരാള് പത്താം ക്ലാസ് ആണ് ഒരാള് മൂന്നാം ക്ലാസ്സാണ്
ആണോ ആഹ് ആഹ് ആഹ് മടിയൊന്നുല്ലല്ലോ ലേ മോക്ക് ചെറുതിന് ആഹ് ആഹ് ഉം ഇങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആയിക്കോട്ടായിക്കോട്ടെ പിന്നെ മോള് സ്കൂള് പോയിട്ടുണ്ട് ചെറുത് മോനാണ് ഏഹ് ഒന്നരവയസ് കയി ആന്നള്ളു ഇനി ഓനുവായിട്ടുള്ള യുദ്ധങ്ങള്ന്നെ അതെടുക്ണ് ഉഹ് ഉഹ് ഉ പോക്കോ പോക്കോ ഉഹ് അങ്ങനെയൊക്കെയ ഫുഡ് കഴിച്ചു എന്താ വെറുതെ ഇരിക്കണ് ഇനിയിപ്പ വൈന്നേരം ഓള് വരുമ്പോത്തേക്കെന്തെലും
ഉം
അങ്ങനത്തെ ഒരോരോ പരിപാടി ആഹ്ഹ് അവിടെ ഈ രാത്രിത്തെകേളൊക്കെ ആയോ
ആഹ്ഹ് കൂടുതലായിട്ട്ഉണ്ടാക്കലോ
ആണോ
ചായക്കുള്ളത് എന്തെങ്കില്ക്കോ ഇനിയുണ്ടോ ചായക്കുള്ളതൊക്കെ എന്തെക്കങ്കിലും
ആണോ ആഹ്ഹ് ആഹ്ഹ് സ്നാക്സ് വൈകി ത്തേക്ക്ണ്ടാക്കല
ഉം ഉണ്ടാക്കലാണ്
ആണോ ഉം ഉം ആയിക്കട്ടെ
പിന്നെ
പിന്നെ ഇവിടെ ഇന്ന് നല്ല മഴായിരുന്നു ഇന്നല മുതലെ മഴയായിരുന്നു
ആഹ്
രാവിലെ വരെയണ്ട് ഉച്ച വരെ ഉണ്ടേന്ന് ചാറി ക്കൊണ്ട്
മം
ഉം ഇപ്പൊ കൊറച്ച് കുറവുണ്ട്
ഉം തുടങ്ങിഇട്ടില്ലല്ലോ
ഉം തുടങ്ങിട്ടേ ഉള്ളു ഇനിയിപ്പ ഇതാ ഇന്ന് മഴ കാടും പിടിച്ച മാതിരിക് ഒക്ക ഉണ്ട് പുറകത്തേക്കൊക്കെ നോക്കുമ്പോഴ് മഴക്കാലം സ്റ്റാർട്ട് ചെയ്ത മാതിരിക്ക ണ്ട്
ഉ വെക്കേഷനൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോയോ
ഓഹ് വെക്കേഷന ഒക്കെ കൊഴപ്പൊന്നുല്ല അങ്ങനേ പോയി ടൂറൊന്നും പോയിട്ടില്ല എവിടക്കും പോയിട്ടന്നില്ല ഉ അങ്ങനെയൊക്കെയാണ് ങ്ങളവിടെ
മ ആ ഞങ്ങള് ഊട്ടി വയനാടൊക്കെ പോയി
ആണോ ആഹ് ആ ആ എങ്ങനെയണ്ട് പ്ല സൊക്കെസഒക്കെ പോയത്
ഉ നല്ല സൂപ്പറാടിപൊളിച്ചു ഊട്ടി പോയത് നല്ല വൈബ് ന എന്താ ച്ചാല് ചൂടും തണുപ്പും ഒരേ പോലെണ് ഊട്ടീന്റെ തണുപ്പ അതൊണ്ട് നല്ല സുഖായിട്ട് പോയി ഉം വയനാട് പിന്നെ കൊറചൊക്കെ തണുപ്പുണ്ട് തൊക്കെ ഇപ്പട്ട ആഹ്
ഉ ആ അവിടെ ഉ വയനാട്ടില നല്ല മഴേ
ആ മൂന്ന്
ആഹ് എങ്ങനെയുള്ളതിലെ പിന്നെ
പിന്നെ വേറെന്തൊക്കെ
വേറെന്തൊക്കെയ ഇണ്ടേ ഇങ്ങനെ പോന്നുന്നു ഇടെപ്പുറത്ത് കൃഷിയൊക്കെ ഉണ്ടോ എന്തെലും ഉണ്ടോ
ഇല്ല കൃഷിയായിട്ടില്ലേ കൊറച്ചൊരു വാഴ പയറ്
ആണോ
ആഹ് നല്ല സാധനങ്ങളൊക്കെ
ആഹ് ആഹ് ആ ചെടിൽ വല്ലതുണ്ടോ
ആ ചെടികളൊക്കെ ഉണ്ട് ചെടികള ഒക്കെ പിന്നെ അതും കൊറച്ചൊക്കെ ഉള്ളൂ കുറേ ഒന്നും ഇല്ല ഉം നമ്മളെ ഇവിടെക്കെ കുന്നുകളും കാടുകളും
ആഹ് ആഹ് ആ ആ ആ അങ്ങനെയെല്ലേ ആഹ് ഉം പുഴയൊക്കെ ഇണ്ടോ അടുത്ത്
ഇല്ല ഇല്ല പൊഴ ഒന്നും ഇല്ല
ആണോ ഉം ഉം ആഹ്
പോകണം
ആണോ പോവാറുണ്ടോ
ആ ഇരുപത് കിലോമീറ്റർ പോണം
ആണോ ആ ആഹ് പോവാറുണ്ടോ
ആഹ് പോവാ
ആഹ് ആഹ് ആഹ് അങ്ങനെ ഒക്കെയാലേ ഉള്ളത്
ഉം ഉം
പിന്നെ വേറെന്തൊക്കെ ഉണ്ട് മക്കള് ഇനിയിപ്പോ നാലുമണിയൊക്കെ ആവുല്ലേ വരാന്
ആ നാല് മണി കഴിയും നാലുമണിക്ക് സ്കൂള് വിടും
ആണോ നടന്ന് വരുത്താണല്ലോ ബസുണ്ടോ
ആഹ് നടന്ന് ഏ വരും പിന്നെ ഉം മദ്രാസ് ഉണ്ട് വൈന്നേരം ഉം
ആഹ് ആ മദ്രസ് ഇന്നിപ്പോ വൈകുന്നേരാ
ആ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് എട്ടര വരെ
ആണോ ആഹ് ആ അപ്പൊ രാവിലെ ഇല്ല
ആഹ് ഒരാൾക്ക് രാവിലെണ്ട് ഒരാൾക്ക് രാത്രിയാ
ആണോ ആ അങ്ങനെ ആഹാ ആഹ് ആഹ് ആഹ് സ്കൂള് വിട്ട് കുറച്ച് നടന്ന് നടന്ന് വരാന്ന് കുറെ ഉണ്ടോ
ആ ഒരാൾക്ക് മൂ ഒന്നര കിലോമീറ്ററാ നടക്കാളളത്
ആണോ നടന്നിട്ടാ വരാ
ആ നടന്നിട്ടാ വരാ
ആണോ ആ ആ വീട്ടിലെത്താൻ തന്നെ നേരെ ആവായിരിക്കുംല്ലേ ഉം ആടിപാടി ഉം നാലര കഴിയും എന്തായാലും എല്ലാരും ആടി- പാടി കളിച്ച് വരുമ്പ ത്തേക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അവിടെ അടുത്ത് ഒക്കെ
ആ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കൊറെ ആൾക്കാരായിട്ടാ പോവാ ഉം
ആഹ് ആഹ് ഒരുമിച്ച് പോയാല് അതിന് ഒരുമിച്ച് വരുമ്പോ തന്നെ ടൈം എടു ക്കല്ലോ ആഹ് അങ്ങനെയൊക്കെ
നേരിട്ട് വരാൻ പറ്റൂലല്ലോ
ആഹ്
മഴണ്ടാവാൻ സ്കൂള് വിട്ണ സമയത്തൊക്കെ മഴയന്നായിരിക്കും ഉം ഉം
ഇനിയിപ്പ ഇനി അങ്ങോട്ടേക്ക് നോക്കണ്ട മഴയത്തുള്ള കളിയും ചളിയിലുള്ള കളിയും പനിയും അസുഖങ്ങളും ഒക് ക്കേരിക്കും
ആഹ്
ഇങ്ങനെയൊക്കെള്ളത് ഇന്നിനി ഇപ്പോ അവര് കളിച്ച് ചിരിച്ച് അങ്ങനെ ആടി പാടി വരണെങ്കി തന്നെ ടൈം എടുക്കും മഴയാകുമ്പോ പിന്നെ ഏകദേശം എന്നാലും വേഗം എത്തും
എത്തും
പേടിച്ചിട്ട് മഴേൻ്റെതില്
ആഹ്
ഇന്നാലും വെള്ളത്ത് കളിക്കല് തന്നേരിക്കൂലേ
ഇല്ല തോടുള്ളതൊക്കെ ഉണ്ടാവല്ലോ അതെ വല്ലാതെ തോട് പുഴ അങ്ങനെ തോടുണ്ട് പക്ഷേ ഇല്ല ആഹ് ചെറിയ തോട് ഏയ് പക്ഷെ തോട്ട് കൂടൊന്നും വരൂല ഓല് റോട്ട് കൂടെ ന്നെ വരൂ
ആണോ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ ആഹ് ഉം പിന്നെ
പിന്നെന്താ വേറെ ഒക്കെ നല്ല ഉഷാറായിട്ട് പോക്ന്ന്ണ്ട്
ആണോ ആഹ് ആഹ് ഇങ്ങനെയൊക്കെയാല്ലേ ഇള്ളത് ഉം പിന്നെ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചോ
ഓ പെരുന്നാളൊക്കെ സൂപ്പറാരുന്നു പെരുന്നാ ളിന് ആഘോഷം ഇല്ലല്ലോ ഇപ്രാവശ്യം എന്താച്ചാ സ്കൂള് തുറക്കലും അയിന്
പേടി എത്തപ്പാടില അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ആഹ് എല്ലാ യൂണിഫോം ബുക്കും ബാഗ് അതൊക്കെടുത്തീല്ലേ
ആഹ് അടുത്ത് പിടിച്ചപ്പോ എല്ലാം റെഡിയാക്കി നമുക്കുള്ളതും അതൊര് പെരുന്നാൾ സുഖം ഇപ്രാവശ്യം കിട്ടീട്ടില്ലാന്ന് വെച്ചാത് തൊറക്കുന്ന ഒരു പേടി
ആഹ് പോന്ന ഒരിതില് ആഹ് അത് ഇതിലായിരിക്കുംല്ലേ
മക് ആഹ് ആഹ് മക്കൾ ദിനേക്കാട്ടിം ത് അമ്മ
അമ്മക്കാണല്ലോ ഓർക്ക് എന്ത് പേടി ഓര്ക്ക് പേടീല്ലല്ലോ ഉം
ഇത് കൊടുക്കുമ്പളും ഇതാവുമ്പളൊക്കെ
ആഹ് ആഹ് ആഹ്
പോയാ പോരെ
ആഹ് അത് ശരിയാണ് ആ അത് നമുക്ക് അത് മേടിക്കണ്ടല്ലോ പേടിക്കണല്ലോ ഇവർക്കത് വേണം ഇത് വേണം ആഹ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മക്ക് ഉം പിന്നെ
അങ്ങനെ പോയി അങ്ങനെ പെരുന്നാളൊക്കെ അഞ്ചാറ് ദിവസം നല്ല ഉഷാറായിട്ട് അതും കഴിഞ്ഞ്
ആണോ ആഹ് ആഹ് ഉം ന്നെ ഇവിടിം അങ്ങൻതന്നെ സ്കൂള് തുറക്കുന്ന ഇതില് ടെൻഷനില് ഏഹ് സ്കൂള് തുറക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാന് സ്കൂളിലേക്ക് പോണില്ലാന്ന് ഇപ്രാവശ്യം കൊറേ ലീവ് ഉം ലീവ് കിട്ടിയൊക്കുമോ നാലാം ക്ലാസ്സില് എത്തിക്ക്‌ണ് മോള് റ്റെങ്കിലും ഓൾക്ക് മടിയാണ് പോവാന് ഇവിടുന്ന് കുറച്ച് ഇവിടന്നാടന്ന് ബസ്സിലേക്ക് പോവൻ കൊറച്ച് കൊറച്ച്ണ്ട് പോവാന് അപ്പൊ ചെറിയോര് മടിയൊക്കെ കാണിക്ക്‌ണ്ട് പിന്നെ പിന്നെ ഫ്രണ്ട്സ് ഒ ക്കായി അങ്ങനെതായപ്പോ ഏഹ് സെറ്റ് ആയിക്ക്‌ണ്പ്പം ഇപ്പൊ കൊഴപ്പൊന്നുല്ല ആണോ ഉം ഉം
ഇവര്ക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നങ്ങളില്ല വൈന്നാരത്തേക്കെന്തെങ്കിലും
ആഹ്
ഒക്കൊന്നു വാ യി റ്റില്ല പക്ഷേ അപ്പ എന്താ തോന്ന്
എന്തെങ്കിലും ചെയ്യണംന്ന് ആഹ് ആഹ് എടെ ഹസ്ബൻഡറിന്റെ വീട്ടിലാണോ ഇല്ലേ ങ്ങടെ വീട്ടിലാണോ ഇക്കാന്റെവീട്ടിലാ ആഹ് ഓക്കെ ആണോ ആഹ് ഓക്കെ ഓക്കെ എന്ന ഞാൻ വെച്ചോട്ടെ
ആഹ് ആയിക്കോട്ടെ
ഇന്നാ ശരി ശരി